ഹലോ
കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ സുഖാണോ?
ആ സുഖം.
ഹെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? പിള്ളേരൊക്കെ എന്താ ചെയ്യ്ണ?
എങ്ങനെ?
ഹലോ
ഹലോ
പിന്നേ പിള്ളേരൊക്കെ എന്താ ചെയ്യ്ണെ?
പിള്ളേര് ഫുഡഴിക്കുന്നു.
കഴിച്ചോ ഇല്ല ല്ലെ.
ഇല്ല ല്ലേ കഴിച്ചില്ല.
പകല് വിളിക്കാറുണ്ടോ?
എങ്ങെനെ?
പകല് വിളിക്കാറുണ്ടോ ന്ന് ചോദിച്ച്.
ഞാൻ ഇന്ന ഇതില് ജോയിൻ ചെയ്യുന്ന. തിന്റെ സംഭ എന്താന്നൊന്നും എനി കറിഞ്ഞൂട
കൊഴപ്പല്ല അതെ ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലോ ല്ലെ?
അഹ്
കാലാവസ്ഥൊക്കെ എങ്ങനെയുണ്ട്? മഴ എങ്ങനെയു
നല്ല മഴയാ.
നല്ല മഴയല്ലേ
ആഹ്‌
പിള്ളേർക്ക് അവധിവല്ലോ കാണുമുവോ
അല്ലല്ല ഇവിടെ മലപ്പുറം ജില്ല ആയതുകൊണ്ടൊന്നും അവധി ഇല്ല. ഉം
പിള്ളോരൊക്കെ രാവിലെ അപ്പം
ആ മോള് പോകുന്നുണ്ട് മോന് രണ്ടര വയസായിട്ടൊള്ളൂ
വീട്ടില കുഞ്ഞ് ഉള്ളത് കുഞ്ഞള്ളത് കൊണ്ട് ജോലിയില്ല വീട്ടിലല്ലേ.
ഇല്ലില്ല
പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഇല്ലിഇല്ല ഇപ്പോ വീട്ടിലിരിക്കന്നെ.
എന്താ പഠിച്ചേക്കുന്നത്
ഞാനും പ്ലസ്ടു കഴിഞ്ഞു പിന്നെ ലാബിന് പോയി അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞു. ജോബിന് പോയിണ്ടായിരുന്നു പിന്നെ ഇപ്പ മോന ആയതിന് ശേഷം പോയില്ല.
ശരി ശരി വീട്ടിൽ ആരൊക്കെയുണ്ട്
ഇവിടെ അച്ഛനമ്മ.
ഉ
ആ ഹസ്ബന്ഡിന്റെ അനിയന് വൈഫ് മക്കള്.
ഓ ജോയിന്റ് ഫാമിലിയാണോ
ആ ജോയിന്റ് ഫാമിലിയാ
ശരി
ഉ
പിന്നെ വേറെന്താ.
ഇത എങ്ങനെയാ സംഭവംന്നൊന്ന് എനിക്കറിഞ്കൂടാ ഇത് ൻറ്റെ നാത്തൂൻ പറ
എല്ല ഇങ്ങനെ അങ്ങ് സംസാരിച്ചാൽ മതി അത്രയേ ഉള്ളു വേറെൊന്നുമല്ല കൂടുതലും. നമ്മൾ ഇംഗ്ലീഷ് വേഡ് ഉപയോഗിക്കുക ഇല്ല അതിനകത്ത് പിന്നെ നമ്മുടെ സ്ഥലവും കാര്യങ്ങള ഒന്നും പറയാല്ലേ അങ്ങനെയൊക്കെണ് ഇത്രക്കെയ ഉള്ളു പി നമുക്ക് നല്ലരു ആ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണ അല്ലേ കൊച്ച് സ്കൂളിൽ. ഉം
ആഹ്‌
ഉം
ഉ
ഉച്ചക്ക് എങ്ങനെയാ ചോറ് കൊണ്ടുപോവുവോ അല്ല പല ഹാരം ഉണ്ടാക്കുന്ന അതുകൊണ്ട്. ഓക്കെ ഓക്കേ
ഉം
കൂളിരുന്നാകുമ്പം നല്ല ചൂടോട കൂടെ മഴയും കൂടെ ഇല്ലേ.
ആ മഴയ ഇങ്ങോട്ട് എവിടെയാവുമ്പോ ആ എന്നവിടന്ന് ആ ആഹ
എത്രയില പഠിക്കുന്നെ
അഞ്ചില്
പിന്നെ വേടൻ ആ വിശേഷങ്ങൾ ഫ്രണ്ട്സൊക്കെ വിളിക്കുവോ കൂട്ടുകാരൊക്കെ
ആഹ്‌ വിളിക്കാറ്ണ്ട് എല്ലാരും ഇടക്കൽ വാട്സപ്പ് ഇൻസ്റ്റ ഒക്കെ ഉള്ളോൊണ്ട് അതില ഇങ്ങനെ വല്ലപ്പോഴും ആയിരിക്കും
ഉം ഉ അച്ഛനമ്മയൊക്കെ അവരൊക്കെ
വീട്ടിൽന്ന ഇവിടണ്ട്
ഉം എല്ലാവരും ഒരുമിച്ചന്നേ
ആഹ എല്ലാരും ഒരുമിച്ച്
ഭയങ്കര ക്ഷമയൊക്കെ വേണ അല്ലേ
ഉം അത്യാവശ്യം ഉം ഉം
ഉം അത്യാശല്ല വേണം ശരിയല്ലേ കൊച്ച് പഠിച്ചോളുവോ ഓള് ഇരുന്ന് പഠിച്ചോളുവോ
ആഹ് അവള് ഇരുന്ന് പഠിക്കും പഠി ആഹ് പഠിക്കും ഇല്ല ഇല്ല
ആദ്യത്തെ കോള് ഞാനാണോ വിളിച്ചേ
അതെ അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഇതെന്താ സംഭവംന്ന് അറിയില്ലന്ന്
ഇപ്പൊ മഴ ആണെങ്കിൽ നല്ല മഴയാണെങ്കിൽ എങ്ങനാ വെള്ളം അടു അടുത്ത് തോടൊക്കെ ഉണ്ടോ
ഇല്ല്യ ഇല്ല്യ ഒരു കുന്നും പ്രദേശാ
ആണോ
ആഹ്
അങ്ങനെ മുറി പൂട്ടല് അങ്ങനെവല്ലോം ഉണ്ടോ
ഇല്ലല്ല അത്രയ്ക്ക് വലിയ കുന്ന് അങ്ങനത്തെ പ്രശ്നം
ഇല്ല ഇല്ല ഇല്ല അതെന്താ ഇരുപത് ഡി സെന്റിമീറ്ററോ ഇരുപത് എന്താ ഹൈറ്റില് അങ്ങനെ എങ്ങാണ്ട് ഒണ്ടല്ലോ
ആഹ് ആഹ് കുന്ന് മലകൾ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല പക്ഷെ വീട് ഇരിക്കണതൊരു കൊറച്ച് കയറ്റുള്ള സ്ഥലത്താന്ന് മാത്രല്ല അല്ലാണ്ട് വല്ലിയതായിട്ട് കുന്ന് അങ്ങനത്തെ പ്രശ്നം- ആ അതൊന്നുയില്ല
വഴി പ്രശ്നങ്ങളും അങ്ങനെയൊന്നുമില്ല വഴിയൊയുണ്ട് ആ വണ്ടി കേറി ചെല്ലും വണ്ടി കേറി ചെല്ലും അല്ലേ ആ പേടിക്കണ്ട വീടിന്റെ മരങ്ങെ മരങ്ങളൊക്കെ ഉണ്ടോ വീടിന്റെ പൊറേ -
അങ്ങനെ വീട്ടന് ഭീഷണിയായിട്ടുള്ള രീതിയിലൊന്നുമില്ല എന്നാലുണ്ട്
പിന്നെ എന്നാ വിശേഷങ്ങൾ പറഞ്ഞോ
ഉ ഉ
പിള്ളേര് എങ്ങനാ രാവിലെ പോകും സ്കൂളിൽ പോകും
ആ എട്ടേനാപ്പതൊക്കെ ആകുമ്പഴത്തേക്ക് വണ്ടി വരും
വണ്ടി നമ്മുടെ മുറ്റത്ത് തന്നെ വരുവോ
ഇല്ലല്ല കൊറച്ച് ഇവിടുന്ന് താഴത്തേക്ക് എറങ്ങണം കൊറച്ച് കയറ്റായതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കയറില്ല ആഹ് കൊറച്ച് മെയിൻ റോഡ് എത്തുന്ന അവിടെ എത്തുന്ന അവിടെ വരെ വരുള്ളു അവിടേക്ക് നമ്മള് കൊണ്ടാക്കണം
ആ നടന്ന് തന്നെ പോണം അല്ലേ പാടല്ലേ മഴയത്ത് പോയി വരുന്നത്
ആ മഴയത്ത് പിന്നെ അങ്ങനെ ശീലയതൊണ്ട് കൊഴപ്പില്ല
അടുത്ത് വീടുകളൊക്കെ ഒണ്ടോ
ഓഹ് ഒണ്ട്ണ്ട് ഇണ്ട് അടുത്തടുത്ത് വീടുകളുണ്ട് ആ തൊട്ട് വീട് ബന്ധു തന്നെയാണ് ഇവിടുത്തെ അച്ഛ്ന്റെ അനിയന്റെ വീടാണ് ബാക്കി ഒന്നും ഇങ്ങനെ അയൽവാസികളായിട്ട് മാത്രേള്ളൂ
ശരി ശരി നമുക്ക്- അപ്പോഴും അയൽവക്കം നല്ലതാണല്ലോ അല്ലേ
ആഹ കൊഴപ്പൊന്നുമില്ല നല്ലത
പിന്നെ അവധിക്ക് പൊറത്തൊക്കെ പോയാരുന്നോ അവധിക്ക് ടൂറൊക്കെ പോയായിരുന്നു
അയ് അങ്ങനത്തതൊന്നുല്ല പൊതുവേ ഇല്ലിയ അങ്ങനെ പൊറത്തു പോകുന്ന പരിപാടിയൊന്നുയില്ല
ഹസ്ബൻഡന്റിന് എന്താ ജോലി
ഹസ്ബൻന്റ് ഡ്രൈവറാണ് ആദ്യയം ടൂറിസ്റ്റ് വണ്ടിയിലായിരുന്നു പിന്നെ ഇപ്പ അതില് സീസണ് കഴിഞ്ഞ ഒരു ടൈം കഴിഞ്ഞാ പണി ഉണ്ടാവില്ല ഇപ്പൊ ലോറില് ഇങ്ങനെ പോകുന്നുണ്ട് ഈ കല്ല് വണ്ടിയില്
ആ ആ
ഉം ഉം
നല്ല പകലൊക്കെ നമക്ക് നേരത്തെ പണികളൊക്കെ തീർത്തിട്ട്
ഉം ഉം
ചെയ്യാം നല്ല കൊഴപ്പൊന്നുല്ല
ആഹ ആഹ് ആ
പിന്ന ഞാനൊക്കെ ഞാൻ പിന്നെ ഇതിനകത്ത് ചേർന്നിട്ടൊരു ഏകദേശം ഒരു രണ്ട മൂന്ന് മാസം ആയതേ ഉള്ളു
ആണോ?
പിന്നെ എനിക്ക് പറഞ്ഞൽ ഈ ടാസ്ക് ഇതൊക്കെ ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്ന
ആഹ് ആഹ് ആഹ് ഞാൻ എന്താന്ന് പോലും അറിയില്ല അപ്പൊ എങ്ങനെ വിളി
പറ്റുന്ന അത്ര ചെയ്യ ആരാ തന്നത്?
നാത്തൂനാണ് ഏട്ടന്റെ ഭാര്യ.
ആ അവരൊക്കെ ഇതിനകത്ത ഉണ്ടല്ലേ?
ഉണ്ടെന്ന് തോന്നുന്നു ഇന്നോട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ കോള് വരിയാണെങ്കിൽ എടുത്ത സം ഇങ്ങനെ സംസാരിക്കൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പ അങ്ങനെ ആഹ വേറെ എന്താ കൂടുതല അവക്കും അറിയില്ല
ഉം
അപ്പൊ ജസ്റ്റ് എന്താന്ന് അറിയാൻ വേണ്ടീട്ട് അങ്ങനെ എടുത്ത്കിയതാ അപ്പൊ നമ്മൾ ആ ആപ്പില് ജോയിൻ ചെയ്യുന്നത് എന്തിനാ
ഉ അത് അത് പറയാം ആ കാര്യങ്ങതിനകത്ത് വേണ്ട അത കൊണ്ടാ? അതവരോട് ചോദിച്ചിക്കണ അവരോട് ചോദിച്ച അതറിയണേ?
ആ് ആ ആഹ്
ആന്നരവ ടാസ്ക്ക്കെ എ തരും ഉ ചോദിക്കണ നാളെയും കാണുന്ന സമയം ഉള്ളപ്പോ ചോദിക്കണം ഉ പിന്നെ അപ്പൊ ഒന്ന് എല്ലാ പണികളും തീർത്തിട്ട് പിള്ളേർക്ക് ഭക്ഷണം എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് പാത്രങ്ങള പാത്രം എല്ലാം കഴുകി വെച്ചിട്ടാണ് കെടപ്പ് അല്ലെ? കെടക്കാൻ പോകുന്നേ ഏകദേശം പത്ത് പത്തര ആകല്ലോ?
ആഹ് ഇല്ല ഇപ്പ തന്നെ അവര് മക്കള് ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങളും കൂടെ കഴിച്ച കഴിഞ്ഞാല് പത്രം കഴുകക്കും കെടക്കും
ഉം എല്ല സഹായിക്കാനായിട്ടൊക്കെ ആളുണ്ടോ?
ആ ഉണ്ട് അടുക്കളൽ ഇങ്ങെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അങ്ങനെ അങ്ങട്ട് കൊഴപ്പല്ല ഇമ്മ ണ്ടാക്കും ബാക്കി പണികൾ മാത്ര ഒള്ളുലഅടിച്ചു വരാ തെടക്ക മുറ്റടിക്ക നമ്മളത് അലക്കുക അങ്ങനത്തെ പണികളേ ഉള്ളു വേറെ അടുക്കളയില് പെട്ടന്ന ഇങ്ങനെ പണിയെടുക്കാനൊന്നുല്ല
തുണികളെല്ലാം ഒരുമിച്ചിട്ട് അലക്കിയേക്കുംല്ലേ
അല്ല അമ്മേന്റെ അച്ഛന്റെ അമ്മ അലക്കും പിന്നെ എളച്ചി ആ് എച്ഛനൊക്കെ അവരത അലക്കും ഇൻന്റതും മക്കളതും ഹസ്ബൻഡറന്റെ മാത്രം ഞാൻ അലക്കിയാമതി.
ഉം ഉം
ഉ
പക്ഷെ നല്ലതാകട്ടോ അങ്ങനെ
ആ അല്ല ആദ്യം ഒരുമിച്ചായിരുന്നു എല്ലാം ഞാൻ തന്നെയായിരുന്നു വന്ന ടൈമിനൊക്കെ അല ണ്ടായിന്ന് പിന്നെ മോളകായന്റെ ശേഷം അമ്മ പറഞ്ഞു നിങ്ങളടെ തലയ്ക്കിയാ മതി നല്ലത് പിന്നെ എന്തെങ്കലും വൈ്യാ കെക്കെ അങ്ങനെയൊക്കെ വരുമ്പോ
ആതക്ക ഉ
ആഹ് അലക്കിടും.
പകലാവുമ്പോ കുഞ്ള്ളത് കൊണ്ട് പാടല്ലേ.
ആഹ് അമ്മ പിന്നെ എവിടിം പോവാത്തത് കൊണ്ട് കൊഴപ്പല്ല പിന്നെ മോളെ കൊണ്ടു പോകാൻ മോൾനീക്കുന്നന് മുന്നേ മോളെകൊണ്ടാക്കാനാ വു മ്പോത്തേക്ക് ഞാന്. നേരത്തെ നീറ്റ് പണികളയിക്കും മോള കൊണ്ടാക്കി വന്നിട്ടുണ്ടെങ്കി പിന്നെ കഴിയില്ല അപ്പ പിന്നെ നേരത്തെ നീറ്റ അങ്ങട്ട കഴിക്കുന്നോണ്ട് അങ്ങനെ അങ്ങട്ട് രാവിലെ തെരേക്ക് പിന്നെ മോനും ഫുട്ട് കൊ. ടുക്ക അവന്റെ കൂടെ നടക്കുക അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉണ്ടാവുള്ളു ഉം.
ഇവടെ ഞങ്ങള് രാവിലെ നേരത്തെ എഴുന്നേക്കണം.
ആഹ് ആഹ്.
എട്ട് മണിയാവുമ്പോ. കൂൾ ബസ്സ് വരും രണ്ടു പേരും കൂടെ ഓടണം. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ നേരത്ത തന്നെ. രാത്രി തന്നെ ഒരുവിധം പണികളെല്ലാം തീർത്ത് വക്കും രാവിലെ എഴുന്നേറ്റ്. ചേട്ടനും ജോലിക്ക് പോകും ഓഹ് അന്നേ ഞാൻ വയ്ക്കുവാ അടുത്തൊരു കോള് വിളിക്കാം.
ഉം ഉം ഉം ആഹ് ഓക്കെ ഓക്കെ ശരി.